ഹലോ
ആഹ് കേൾക്കുന്നില്ലെ?
ആഹ് ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്.
ആഹ് പിന്നെ വെറെ എന്തൊക്കെ
ഏഹ് വെറെ എന്താ ഇഞ്ഞിപ്പാ സ്കൂൾ വി ട്ടു വന്നു ഫസ്റ്റ് ദെവസായോണ്ട് മോൾ
ആഹ് മോ ചെറോ ചെറെ മോളെ കൊണ്ട്രാന് പോയിക്ക്ണ് ഓൾ.
ആഹ് അത് ശെരി ആഹ് ചെറെ മോൾ എത്രേലാ? ആഹ് ചെറെ മോൾ എത്രെലാ പഠിക്കിന്നെ
ചെറെ മോൾ മൂന്നാം ക്ലാസിൽ ഒന്ന് അംഗൻവാടി പഠിക്ക് ഇണ്ട് അവളെ കൊണ്ട്രാ പോയി ഓക്ക് ഇന്ന് മീറ്റിംങ് പി ടി ഐ മീറ്റിങ് ആണ്.
ആഹ് ആഹ്
ഉം അയിൻ ഇപ്പം ഞമ്മെൾ മു എല്ലാരും കൂടി പോണം നിർബന്ധം ഇല്ലല്ലോ ഇരിക്കാ സ്ഥലം ഇണ്ടാവുലാ
ആഹ് ആഹ്
മീറ്റിംങ്ന് ഞാൻ വെര്ന്റ് ഇന്റെ ഔ ഫ്രണ്ട്സാൾ ഒന്നും ഞാ പോണെ ഫ്രണ്ട്സാൾ ഒന്നും പോണ് ഇല്ലെയ് ഞാൻ ഒറ്റക്ക് പോണം അപ്പ ഞാ
അത് ശെരി അപ്പ ഒര് മടിയാണല്ലോ
ആഹ് മറ്റോൽ രണ്ടാളും വുൾച്ചോക്കി അപ്പ മൂന്നാൾ ഇണ്ട് മൂന്നാളെ വുൾച്ചപ്പളും മൂന്നാളും ഓരോ തെര്ക്ക്ലാണ് പർണു.
ആവൂ പിന്നെ ക്ലാസ് മീറ്റിങ്ങ് ഒക്കെ ആണല്ലോ നിർബന്ധം ഒള്ളു
ആഹ് ക്ലാസ് മീറ്റിങ് പി ടി എ മീറ്റിംങ് ഇപ്പെച്ചാ വരവ് കഴിഞ്ഞ പ്രാവ്ശ്യത്തെ വരവ് ചെലവ്
ആഹ് അതൊക്കെ പറയാനാണ്. ഉം ഉം ആഹ് ഉം
പിന്നെ വെറെ എന്തൊക്കെ
പിന്നെ എന്താ ഇങ്ങെക്ക് എന്തെയ്നി ഫുഡ്
എനിക്ക് ഇന്ന് പപ്പായക്കറിയും പിന്നെ ചീരന്റെ എല തോരനും വെച്ച്
അത് ശെരി ആഹ്
ഞാ ഇന്നലെ വെച്ചിനി പപ്പായ അപ്പ അയ് ഇണ്ട് ഇഞ്ഞ് വൈകുന്നേരം മുരിങ്ങന്റെ എലെ എന്തെലൊക്കെ എലക്കറി ഇണ്ടാക്കണം. പിന്നെ കയ്പ്പക്ക പച്ചീൽ പൊര്ക്കും മാണം.
ഔ അത് കഴിക്കും എല്ലാർക്കും ഇഷ്ടാ
ആഹ് അല്ലാ കുട്ടിയാക്കും ഇഷ്ടാണ് അയ്. ഉപ്പേരി വെച്ചാല് കാക്കു മാത്രാ കഴിക്കൊള്ളു. നമ്മെൾ പച്ചെക്ക് ഉപ്പും മസാലൊക്കെ ചേർത്ത് പൊരിച്ചാല് കുട്ടിയാക്കും ഇഷ്ടാണ് അപ്പ കുട്ടിയോ ക്ക് വെറെ കൂട്ടാൻ ഇല്ല ഓൽക്ക് ക പ്പങ്ങ ഉപ്പെരി വെച്ചാ ഓൽ കൂട്ടുലാ കഴ്ച്ച്ട്ട് പൊരിച്ചാ വെറെ ടെസ്റ്റാണ് പച്ചെക്ക്
ആഹ് ആഹ് ആഹ്
ച്ച്ട്ട് അമ്മെക്ക് കോവക്കൊക്കെ പൊരിക്കും പോലെ
ആഹ് അങ്ങനെ
ആഹ് പൊരിക്കാ അപ്പ തെന്നെ ചൂടൊട്ക്കെ തിന്നാ അത് നല്ല ടെസ്റ്റാ ഇട്ത്ത് വെപ്പിച്ചാ ടെസ്റ്റ് ഇല്ലാ ചൂടൊട്ക്കെ കഴിക്കെണം അല്ലെങ്കി ഗ്യാസ്മെട്ട് ചൂ ചൂടൊട്ക്കെ കഴിക്കാ അപ്പാണ്ട് തിന്ന ഇന്റെ കാക്കു വെര്ണെങ്കി എട്ടര ഒക്കെ ആവും അപ്പം ഇപ്പം ഇണ്ടാക്കെ രാവിലെ ഇണ്ടാക്കി വെച്ച്ണ് ഇഞ്ഞ് കുട്ടിയാളൊക്കെ പോയി ഞാൻ ഒറ്റെക്ക് ആയിലെ ഇഞ്ഞ് ഫുഡ് ഇണ്ടാക്കെൽ വെല്ലാണ്ടെ വെെ ആഹ് വൈന്നാരെ ഞാ ഇണ്ടാക്കൊള്ളു
അത് ശരിയാ
കുട്ടിയാക്ക് അങ്ങനെ പിന്നെ ഉമ്മാക്ക് അട്ത്ത വീട്ട്ന്ന് കൊട്ന്നൊട് ഉമ്മാക്ക് മോ മോളെ അട്ത്ത്ന്നാ പറ്റൊള്ളു ഇമ്മെൾത് പറ്റീലാ. അത് അങ്ങനെ ഒര സോഹ്ക്കെടാണ് ഇപ്പോ അഹ് പിന്നെ ഞമ്മെൾ ഇപ്പ അയിന്റെ പിന്നാലെ പോണ്ടാ അയിന ങ്ങള് എവിടെന്നെങ്കി തിന്നാൻ കിട്ടി തിന്നാ ആഹ അവര് കൊടുന്നോടുക്കും.
അത് ശരി ആ
കഞ്ഞിം സമ്മന്തിയേ പറ്റുള്ളു.
ഏ ഹു ഹ് ഹ്
അത് ഇപ്പോ രണ്ടൊല്ലത്തിന്‌ തൊടങ്ങിയ സൊഖ മൂന്നല്ലായി ചെറിയ മോള് പ്രസവിച്ച് വന്നത് മുതൽ തുടങ്ങിയ സോഖക്കേടാ.
അത് ശരിയാ ആ ഹ ഹ
ഇക്കൊല്ലം ഞാൻ നോ
കൊഴപ്പില്ല ഇപ്പള് മൂന്ന് കൊല്ലായിട്ടാ പ്രശ്നല്ലേ ഹ ഹ ഹ ഹാ ഹ ഹ ഹ ഹാ
ഹേ അത് പ്രായത്തിന്റെ ഓരോരോ മാനസികമായ പ്രശ്നൊക്കെ ഉള്ള ആൾക്കാര ഹും
പ്പോ ഒര് സ്വഭാവം ഒരു വേറെ മാറിയല്ലോ.
ഹ മാറുല്ലോ ഹ് ഹ് അത നമ്മള് നന്നാക്കിയാ ' 'പിന്നാണ്ട് ഫോണ വൈക്കണ്ട് വിട്ട് കൊടുത്ത്.
ആഹ് അതാവുമ്പോ നമ്മക്ക് പ്രശ്നല്ല്യ ഓര് ഓരെ ഇഷ്ടത്തിന് ആഹ്.
ഒന്ന്ണ്ടാക്കും മ മറ്റത് ഓലെ ഇഷ്ടത്തിന് ചോറ് ആഫ് വേവ് വിലാവണം, ആവാൻ പാടില്ല. വേറം ചൂടാക്കണം തിളപ്പിച്ചണം പിന്നെ. കൂട്ടാന് നല്ല എരും പുളിം ഉപ്പും ഒരുപോലെ വാണം. ഭർത്താവിന് പ്രഷറാണ് അപ്പോ കാക്കുന് ഉപ്പ് പാടില്ല. അപ്പൊ അതിന് രേസം മുക്കേച്ചിന്നിട്ട് പിന്ന ഉപ്പ് ട്ട് കൊറെ പണിയ. പ്പ നല്ല സുഖാണ്, ചായ ഉണ്ടാക്കാണെങ്കിൽ മധുരള്ളതും മധുരല്ലാത്തതും ക്ക ഉണ്ടാക്കണം നി പിന്നെ ആ കുറച്ചു ഹി ഹി എല്ലാപ്പൊ എന്താ പറയാ നാത്തുൻ പിന്നെ അയിന് മട്ടത്തിനന്നെ
അതാ ആഹ് ആഹ്
എന്റെ വീട്ടില് ഏഴ് ആളാണ്.
അയ്ശരി ആഹ്.
ഉം ഉപ്പാക്ക് രണ്ട് ഭാര്യമാരാണ്. ഒരു ഭാര്യക്ക് നാല് മക്കളും ഒരു ഭാര്യക്ക് ഏഴ് മക്കളും, പതിനൊന്ന് മക്കള് ടോട്ടല്. വലിയ ഫാമിലിയാണ്. ഞ്ഞ് ഒരാളും കൂടി കല്യാണം കഴിക്കാണ്ട് ബാക്കി ഉള്ളോര് കല്യാണം കഴിച്ചു.
ഓ ഓ അങ്ങനെ ഉം ഉം ഹസ്ബൻഡിന്റെ വീട്ടില്
ഹസ്ബൻഡ് വീട്ടില് അഞ്ചാൾക്കാര്, രണ്ട് പെണ്ണും മൂന്ന് ആണും.
അത് ശരി ആഹ് അങ്ങനെ പക്ഷേ ഇപ്പങ്ങള് നിങ്ങളെ വീട്ടിൽ തന്നെ അല്ലേ സ്വന്തം വീട്ടിൽ തന്നെ. അങ്ങനെല്ലേ.
വേറെ പിന്നെ എന്തൊക്കെ?
വേറെന്താ?
ഓള് വരുമ്പോലോലെ വരാണ് മറ്റത് ആരും വന്നില്ലങ്കിലോ.
ആ ഹ ഹ ഹ വരുമ്പോ എല്ലും ഒരുമിച്ച്. ച്ച് വരും ഞാ ഇല്ലെങ്കിൽ ആരുല്ല്യ. അ ഞാൻ രാവിലെ ആ ക്ലാസ് ഏ
ഉച്ചകത്തെ കഞ്ഞി കുടിച്ചിലേ?
ആഹ് ഞാൻ ഫുഡ് കഴിച്ച് ചോറ് തിന്ന്.
ആ ഗുളികേ
ഗുളികയും കുടിച്ചിനി.
ഞമ്മക്ക് വയ് വയ്യങ്കി കുറിയരി കഞ്ഞി അങ്ങനൊന്നും കിട്ടൂലല്ലോ.
ഇല്ല ഇല്ല അതൊന്നും ഇല്ല ഉം.
ഈ എന്താണ് പച്ചേരി ചോർ രസണ്ടാവൂല.
ഇല്ല ഒരു കറി പിടിക്കാത്ത പോലെ എന്തൊക്കൊ ആണ്. പിന്നെ രണ്ട് കൊല്ലായി ഇതന്നെ കഴി ക്കന്ന കൊണ്ട് ഇപ്പോ ശീലായി.
ശീലായില്ലേ അപ്പോ പിന്നെ കൊഴപ്പല്യ രണ്ട് വർഷായിക്ക്ണേത് മറ്റേ ഞമ്മ ഞമ്മളുണ്ടാക്കൂലേ പച്ചരിഉപ്പുമാവ് അതാണ് പിന്നേം കൊഴപ്പല്ല്യ. നെയ്ച്ചോറ് മോഡല് അതും ഡെയ്ലിതിന്നാൻപറ്റില്ലാ ഒരു നേരമൊക്കെ പോവുള്ളു
ഇത് എന്താണ് ഇതുവേറൊരു ചോറ് ഉം എടക്ക് വേവയില്ല അതാണ് ഭയങ്കരം വെന്തിട്ടുണ്ടേൽ പിന്നേം പ്രശ്നമില്ല
ആ അത് കത്തി ഈ അടുപ്പത്തിണ്ടാ ക്കല്ലാ അപ്പൊ തീ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് പ്രാന്ത് പിടിച്ചു കൊറേക്കെ ഉണ്ടാക്കണ്ടു കൊറച്ചൊന്നും ഒണ്ടാക്കിയാ പോരല്ലോ ആ
ഇതല്ല ഈ സിലിണ്ടറിന്റെ തന്നെ ഒരു വലൃ അടുപ്പാണ് ഈ ഗ്യാസിന്റെതന്നാണ് അടുപ്പല്ല
ഏ അത് ശെരി പിന്നെ എന്തോരിക്കൊന്ന് വേവിച്ചുടാർന്നോ
ആ അതന്നെ വെറും പ്രശ്നങ്ങളാ ഫുഡിന്
ആ ഇനിയിപ്പത് രണ്ടുകൊല്ലം കൂടി സഹിച്ചുനിക്കണം അത് കഴിഞ്ഞിട്ടാവാം നി മേരിടൊക്കെ മാ കല്യാണം കഴിക്കല്ലേ കണ്ടുച്ചക്കണോ പ്രേമുണ്ടോ
ഹാ
ഞങ്ങളുടെ നാട്ടുക്ക് വരുവൊണ്ടി ഞ്ഞാതി ഞാൻ പറയൊണ്ട് സമയാകുമ്പോ ഉം
ഉം എന്തുണ്ട്
പിന്നെ വേറെ എന്തൊക്കെ സുഖാണ് കൊഴപ്പൊന്നുല്ലൃ ഇന്നും കൂടെ ലാസ്റ്റ് ഡേറ്റൊലൃ ഈ കോളിങ്ങിൻ്റെ
ഏ
ഇന്നുകൂടെല്ലേ ഇന്നും കൂടെല്ലേയുള്ളൂ
ആ ഇന്നും കൂടിയേയുള്ളു ഇന്ന് ലാസ്റ്റാണ്
ആ എൻറ്റെ പാടൊണ്ട് തീർന്നട്ടു തന്നെയില്ല ആ
ഉം അതില് ഗ്രൂപ്പില് ചോയിച്ചാ മതിയല്ലോ ആരെങ്കിലുമൊക്കെയുണ്ടാവും ഉം
പിന്നെയെന്താണ്
വേറെന്തൊക്കെ സുഖാണ്
ആഹ് നിങ്ങള് മലപ്പുറം എവിടെയാണ് ശ്ത് സ്ഥലം ഒന്നും പറയരുത് ക്ക് തോന്നുന്നുണ്ട് മലപ്പുറം എവിടാണ് മലപ്പുറം എവിടെയാണെന്ന്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
അയ്ശെരി ആ ആ
അംഗനവാടി കഴിഞ്ഞു ഉം സ്ഥലം പേരൊന്നും വളിപ്പെടുത്താൻ പാടില്ല അല്ല ഇത് സ്ഥലം ഇനിയൊണ്ട് വേറെ നമുക്ക് പറയാനാ വല്ല ഇപ്പമ്മള് ചെറിയ സ്ഥലേ പറഞ്ഞിട്ടൊള്ളൂ
ആ അതെ അതാണുപിന്നെ ചോയിക്കാനും പറ്റൂലല്ലോ ചോയിച്ചുകഴിഞ്ഞാണ് എനിക്ക് ഓർമ്മയായത് പിന്നെ നീ രാത്രിപ്പോ ഫു ഏ ഇ ചോറ് തന്നാണ് കറിവേറൊണ്ടാക്കിയാ മതി
ആ കറി വേറൊണ്ടാക്കിയാമതി ചോറ് ഒന്നായിട്ടുവെക്കലാണ് രണ്ടുനേരം വെക്കണമെങ്കും മണം വെറക് വെറകിനാണ് ഗ്യാസ് ഒന്നൂല്ല ഗ്യാസൊണ്ട്
ആഹ് -
പത്ത് മാസമൊക്കെ കൊണ്ട നടക്കണം നമുക്ക് സ്വന്തമായിട്ട് ഗ്യാസ് ഇല്ല.
അത്ശെരി.
വേറെ ആള് ബുക്ക്മ്മെ നറക്കേന്
ആഹ്
അത് പിന്നെ എപ്പഴെങ്കിലും ഉമ്മാക്ക് ബുദ്ധിമുട്ടായപ്പോ ഞാന് ഗ്യാസ് അ കുറ്റി കുറേ മുന്നെ കിട്ട അപ്പൊ ഞാൻ അടുപ്പ് വാങ്ങിയതാണ്.
അത് ശരി ആ അപ്പ എല്ലാം അടുപ്പത്ത് ഇണ്ടാക്കണം ല്ലേ?
എല്ലാം അടിപ്പത്തിണ്ടകും പിന്നെ നമ്മൾ വൈകുന്നാട്ട വെറക് ഇവിടെ അടുപ്പ കാട് വെട്ടിയപ്പോ വിറക് കൊടുന്ന് എർക്കി നമ്മള് നിത്യം പോല
ആഹ് അയ്ശരി എല്ല ഒരു വൈകുന്നേരം ചായക്കൊക്കെ?
ചായപരിപാടി നിർത്തെച്ച് ഇപ്പ കുട്ടികളന്ന എല്ലാവരും ഫുഡ് എന്താണ് ചോറുന്നും എല്ലാരും ഉം പിന്നെ കാപ്പി ഇക്കും പിന്നെ എട്ട് മണ്യാ കാക്കാക്കും പിന്നെ ചായന്റെ ആവശ്യല്ല ചോറ്ന്നാ ചെയ്യാ കുളി കഴിഞ്ഞാൽ- ചോറ് നസ്കാരം കഴിഞ്ഞാ ചോറിന്നും ഒമ്പതുണിയാവുമ്പത്തിന് ഞാൻ ഞാനിപ്പ അസറ്ബാങ്ക് കൊടുത്തിട്ടേ ചോറിന്നുള്ളൂ മോള് വന്നിട്ട് മോക്ക് വാരി കൊട്ക്കലും- അസ്റ് നിസ്‌കാരം കഴിഞ്ഞട്ടാ ചോറിന്നുള്ളു ആഹ് നമുക്ക് ഇൻക്ക് പ ഇവ്ടെ പത്ത് മണിക്കുരു ഫുഡുണ്ട്-
അതെന്താ?
രാവിലെ ഏഴ് മണിക്ക് ചായുടിച്ചാല്- നമ്മള് പത്ത് പയിനന്ന്മണി ആവുമ്പൊ ഓല് ചോറ്ന്നു രാവിൽത്തെ ചായെ കടിയോ എന്തെങ്കിലൊക്കെ തിന്നാ അത് ഞാനാതിന്നണെങ്കില് ഇണ്ടാ-
ആഹ് ആഹ് വൈകുന്നേരം ഒരു അല്ല വൈകുന്നേരല്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ആഹ് ഞങ്ങൾ അങ്ങൻതന്നെ പന്ത്രണ്ടരക്ക് ഉച്ച സമയത്താണ് ആ ചായ കുടിക്ക
അ-അ- ആഹ് അപ്പൊ പിന്നെ നമക്ക് ആവശ്യല്ല പിന്നെ അസ്ർഭാങ്ക് കൊടുത്തട്ടാ ആവശ്യുള്ളു.
ആഹ് ഒന്ന് എല്ലെങ്കി ഇടക്ക എന്തെ മിച്ചറും ബിസ്കറ്റും അങ്ങനത്തെ എന്തെങ്കിലേർക്കും കഴിക്കാ-
ഏഹ് പിന്നെ നാല് മണിക്ക് പിന്നെ ഒന്നുല്ല നാല് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒ മോക്ക് ചെൽപ്പോ ഞാൻ ഇഷാനിസ്കാരം കഴിഞ്ഞ്കാണ്ടങ്ങണ്ട് ചോറന്നും ചെൽപ്പൊ ഞാൻ എന്ത് കാട്ടും ഒരു ഒൻമ്പത് മണി ഇന്നലെ പതിനൊന്നര ആയക്കണ് ഞാന് കോള്മ്മെ ഇര്ന്നട്ട്
ആഹ്-
ഞാ അങ്ങട്ട് വിളിക്കാൻ പോവ്‌മ്പോ ഓരൊക്കെ ഇങ്ങട്ട് വിളിക്കട്ടെങ്ങട്ട് വിളിക്കട്ടെ പിന്നോർക്ക് കോള്ട്ടും ഒര് പിന്നെ മെയിന്റിയ്യാതെ പോവാണേ ൻ്റെ ഫോണില് പൈസ സേം കഴിഞ്ഞക്കുണു ഞാന്പ്പൊ താത്താൻ്റെ വൈഫൈമ്മലാണ് രാത്രി വന്ന മാപ്പൾന്റെ ഫോണ് മ്മന്ന് വൈഫൈ വലിച്ചും നോക്കി-
ആഹ് ആഹ്
ജിയോ സിം ആയതോണ്ട് കോള് ഇങ്ങട്ട് വരും-
ആഹ് ആഹ് പിന്നെ കുഴപ്പില്ലല്ലോ സിമ്മ് കട്ട് ആവുലല്ലോ?
സിമ്മ് കട്ടാവുല്ല ഇനിപ്പൊ പഞ്ചീസം കയ്ഞ്ഞ്ട്ട് കേറ്റാം ഉം ഞാ ഒരു കുറി നടത്ത്ണ്ട് അത് അഞ്ചാം തിയാണ് അപ്പ ആ പൈസന്റെ സമയം ആവുമ്മെ ഇത് കേറ്റുള്ളു
കേറ്റുള്ളൂ ആഹ് അങ്ങനെ
ഇപ്രാവശ്യം ഇങ്ങനെ ഡിസ്വല്ട്ടി കഴിഞ്ഞോട്ടെ അപ്പഞ്ഞി അടുത്ത അഞ്ചാന്തി ആകുമ്പേത്തിന് കേറ്റ്യാമതിച്ചിട്ടാണ്.
ആഹ് ശരി. ആഹ് ആഹ് അഹ് വേറെ ന്നാ ശെരി. ന്നായിക്കോട്ടെ ആഹ് ശരിന്നാ